അ
പ്പ നാട്ടിൽ തന്നെനിത അവിടെ നാട്ടിലുണ്ട് ഇപ്പ ഞ കൊള്ളച്ചിട്ടാണ് കാരണം ഇയിപ്പോൊ വാഴചല്ലേ ഇ ജീവൊന്നും ഇ അവധിയൊന്നും ഇല്ലോ അതൊണ്ട്ിപ്പോ ഞാനിപ്പോ കോ കോളേജിലാണ് കോളേജേക്ക് പോകുന്നത് രാവില രാവിലെങ് പോകുന്ന ഇപ്പൊ വളജിലുണ്ട് ഇപ്പൊ ഇവിടെ മാലനെ പറ്റി ചോയിിക്കവാണെങ്കേ ഇവിടെ ഇപ്പ നിലവിില് മഴയില്ല പക്ഷെ ഇന്ന് രാവിലെ നല്ല മഴ പെയ്തിുന്നു കാരണം ഞീ ഞാൻ വരുമ്പോഴും മഴം ഞൻ പറയാൻ കാരണം ഒന്നെങ്കിൽ ഇ രാവിലെ അത് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ നൈറ്റ് അത്യാശ്യമായി അങ്ങനെ
അത് ആ അത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ നല്ല ഇ മിനിയാനൊക്കെ നല്ല മഴയാണ് ഇന്നിപ്പോ ഭയങ്കര ചൂടാണ് ഞാനിങ്ങോട്ട് ഇന്നലെ എ എന്തായാലും പുൊറത്തൊക്ക ഇന്നും ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഫുഡ് മൂ മക്കള ളക്കെൊക്കെ ആക്കെ എടങ്ങാറായി ബസ്സിില് കയറ്റാനൊക്കെ എടങ്ങാറായി പിന്നെ സ്കൂള് കൊണ്ടരാണ അടങ്ങറായി
അതെ ഞാനിപ്പോ പറയാൻ കാരണം ഞാനിപ്പോ ഇന്ന് രാവിലെ ഇവിടെ വരുമ്പളിും റോഡ് മലൊക്കെ നല്ല വെള്ളം കാണണ്ട് പക്ഷെ നിലവില് ചൂടാണ് അപ്പൊ അതൊണ്ട്ങ്ങനെ പറഞ്ഞത് എന്ത് ചെയ്യ ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്നലെ അതി രാവിലെ നല്ല മഴ പെയ്ത്ക്ക്ണ് വടെ അത്യാവശ്യം വെള്ളം ചളിം കോളേജിന്റെ മുറ്റത്തൊക്കെ ഫുൾ ചളി തണേന്ന് ഈ ഇന്റർലോക്ക് ഇടാത്ത ഭഗത്തൊക്കെ അത്യാവശ്യം ചെളിയിക്കണം അപ്പോ എന്തായാലും നല്ല മഴ പെയ്ത്ക്ക്ണ് ഇപ്പാണ് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ ആ അതായത് മഴ പെയ്യടെ കൂടെ വെയിലറിക്ക പിന്നെ മഴ പെയ്യ ഇടക്കൂടെ വെയിലറിക്ക
അത അതേപോലെ എന്റെ കൂട്ടുകാരെ എന്തലും രാത്രി ൻക്ക് ബുൾ ച്ചീനി
ഉം
ആഹ് നക്ക് എന്തോ ബൈക്ക് വാങ്ങണ്ടോ എന്തോ പൈസ കൊടുക്കണംന്നൊക്കെ പറഞ്ഞിട്ട് അതാരാ ബൈക്ക് വാങ്ങിതര്ണതാരാ
ഇനിപ്പോ
ആഹ്
ആഹ് ഞാൻ ബൈക്ക് നോക്കിയന് അത് ഒന്നാമ ഒന്നാ വെച്ചാല് ഞാൻ ഏത്താലന്ന ഡെയിലി കോളേജ് ഉണ്ടല്ലോ അതായത് ശനി ഞായറായിച്ച ബാക്കി എല്ലാ ദിവസും കോളേജ് ഉണ്ട് അപ്പൊ ബസ്സിൽ വരാൻ ചിലവണ ൻക്ക്ന്റെ പെരേന്ന് ഏഴു കിലോമീറ്റർ കോളേജേക്ക് വരാാനുണ്ട് ആ ഒരു സമയത്ത് അങ്ങനെ വരുമ്പോ എന്താവും ഒരു എട്ട് കിലോമീറ് ദിവസവും ഏകദേശം ഒരു രണ്ടു ബസ് കേറുമാണം മറ്റു ബസ് എത്തുല്ല രണ്ടു ബസ് കേറുമ്പം ഏകദേശം വരുമ്പോൾ ഏകദേശം ഒറ്റ വീട്ടിൽ നിന്ന് ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് റുപ്പ്യേന്റെ ഓട്ടംണ്ട് ഓനെ തിരിച്ച് വണം
അല്ല അന്ന് മറ്റേ സ്കൂൾ കുട്ടികൾക്ക് പ്രത്യകി വ ഇന്നല്ല ബസ്സന്
ഈ ഹൈസ്കൂൾ ഇട്ടക്ക നമ്മള് കോളേജല്ലേ ഡിഗ്രി വേണ്ടീട്ടേ അപ്പ നമ്മക്ക് പച്ച് അങ്ങനത്തെ ആനുകൂല്യങ്ങളൊന്നും ഇല്ലായിരുന്നു
ആഹ് അല്ലടാ മറ്റേ വീട് പണി എന്തായിക്കണ് അൻ്റെ ങ്ങളെ വീടിൻ്റെ
വീട് പണിയോ വീട് പണി നടന്നോണ്ട് കോ പിന്നെ നമ്മള് പെക്കണ്ട പക്ഷേ നമ്മള് പഠിക്കല്ലേ അ പാപ്പാ നോയിക്കുള്ള ആയിക്കൊണ്ടി അപ്പൊ നേരത്തെ പറഞ്ഞ ബൈക്കിൻ്റെ വിഷം പറഞ്ഞ ഏത് വിഷയ ഉണ്ടല്ലോ അ പോകുമ്പോഴും തിരിച്ചിരുമ്പോുള്ള പൈസ ഏതാണ്ട്രു അറുപത് എഴുപറ്റുപ്യ ഏതാണ്ട് പൈസ ആവും മൊത്തത്തില് ഒരു ബസിന് ആ ഒരു പൈസക്ക് ആഹ് അപ്പ ആ ഒരു പൈസക്കെ എണ്ണടിക്കാന്ന് വെച്ചാൽ നമ്മള് യ സ്കൂട്ടിൊക്കെ ആണെങ്കില് നമുക്കൊരു മൂന്ന് ദിവസം പോയി വരാനുള്ളണ്ടും അത്രയും ലാഭമാണ് അതുകൊണ്ടാണ് ഇപ്പപ്പോ ബൈക്ക് ക്കുത്
എന്നാ ഒരു കരണ്ടിന്റെ വണ്ടി എടുത്തോളാം നിനിക്ക് ആ ആ ആഹ് അതപ്പൊന്ത ഇന്ധന ഇന്ധനം അടിക്കണ്ടല്ലോ
ആഹ് ശരിയാണ് ഇന്ധനം അടിക്കണ്ടാ പക്ഷ കരണ്ട് വണ്ടിപ്പോ വേണ്ടിപ്പോ ഒരു ഫുൾ ചാർജ് ആക്കിട്ടാല് നമുക്ക് അഞ്ചാറിസത്തിന് പോയി വരാള്ള സാധം ഉണ്ടോ പ്രശ്നം വെച്ചാലേ ഈ കരുവഴ എടുക്കാൻ നല്ല ചെലവാണ് എ കാരറ്റ് വണ്ടി ചെറിയ പൈസക്ക് കിട്ടൂല ഒന്നൊന്നര ലക്ഷം റൂപ്യ ആ ആ ഒരു എമൗണ്ട് എണ്ടാവും ആകും പക്ഷേ നമ്മള് ഇന്ധന വണ്ടി എടു വെച്ചാല് എടുക്കുമ്പോ നമക്ക് എന്ത്ചെയ ചെറിയ പൈസക്ക് ആയത് പത്തിരുപത് മുപ്പതിനുള്ളിൽ സ്കൂട്ടിയോ അല്ലെങ്കിൽ സെക്കനാൻറ്റ് അവര് ഫാഷൻ പ്രോ അങ്ങനത്തെ വണ്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സെക്കൻനൻ്റ് കിട്ടും പത്തു മുപ്പതുനുള്ളിൽ അപ്പോ അതുകൊണ്ടാണ് ഇപ്പോ ഞാന് അങ്ങനെ എടുക്ക നല്ല പൈസ എടുക്കാൻ തന്നെ വേണം പൈസ എടു എടുത്ത് കഴിഞ്ഞ പിന്നെ ഇന്ധനം അടിക്കണ്ട ചാർജ് അത്യാവശ്യം ഓടാം
അന് ഫു അതിന് മൊത്തം പൈസ കൊടുക്കാതെ അടവ് എട്ടനടുത്തുണ്ട ബൈക്ക്
പിന്നെ അടവെടു എടുക്കാരി പിന്നെ നമ്മള ഓരോ മാസം അടവിന്റെ ക നോക്കി ഇങ്ങെടക്കണാരം പിന്നെന്റെപ്പ ഇത് വന്ന നമ്മള് എന്ത് സ്വന്തം പണില്ലാത്ത നമ്മളി പഠിക്കല്ലേ
ആഹ് അല്ല പി പണി ഇടക്ക് പോവലുണ്ട എന്നൊക്കെ പറഞ്ഞ ഞാൻന്നാ വിളിച്ച പ്പോ ഉമ്മ എന്തോ പോണ എടുത്തോണ്ട് പറഞ്ഞ അവനെന്താ ചെറിയ പണിക്ക് പോയിക്ക ഞാൻ വിചാരിച്ച ഇടക്കിടക്ക് പോകേണ്ടന്നാ രണ്ടാം വർഷത്തിൽ
പണിക്ക് പോയലണ്ട വച്ചാല്
അത വട് അവിടുള്ള പണി തന്നെ
ആഹ അത് ഉമ്മ ഉമ്മ ആഹ് ഉമ്മ നമ്മള ഈ ശനിഞ്ഞഞാ കാറ്ററിങ്ങിന് പോല്ലേ അതിപ്പ ചെക്കന്മാരപ്പ രസമായിട്ട് ചെക്കന്മാര പ്പോലൊക്ക പരിപാടി ഉണ്ടാവാൻ പോകുന്നില്ലതെ നമുക്കൊരു സ്ഥിര വരുമാനമില്ലാത്തതുകൊണ്ടെ കാറ്ററിംഗ് പോയപ്പോ അഞ്ഞൂറ് കിട്ടും ഫുഡും കിട്ടും ആഹ്തെ അഞ്ചുറുപ്യ കിട്ടും ഫുഡും കിട്ടും നമ്മള് ചെക്കമാര് രസമായിടന്ന് പോവാ വൈബക്കി പോയിട്ട് അത്ര തന്നെ അപ്പോ നമ്മടെ ഒരു പൈസ നമുക്ക് നാലായിട്ട് ഇപ്പം നാലാഴ്ച നമുക്ക് രണ്ടായിരരൂപ്യ എണ്ടുള്ളൂ വണ്ടിയൊക്കെ എടുത്താല് അടവ് കൊടുക്കാനെങ്കിൽ ഒരു മാസത്തില് ഏകദേശ പത്ത് വണ്ടി അഞ്ഞറുപ പൈസ നമ്മള് കായിക്കല് വേണം നമുക്ക് അത്ര പൈസയില്ലാത്തോണ്ടേ പിന്നെ നമ്മടെ വാപ്പ പൈസ നോക്കണം വാപ്പ പറഞ്ഞത് നേരത്തെ ഇഞ്ച് പറഞ്ഞത് പേരപ്പണിൻ്റെ വിഷയം പെരുപ്പണി മൊത്തം നോക്കണത് വാപ്പ തന്നെയാണ് അപ്പോ അതിനിടയിൽ കൂടെ അടവിന്റെത് കൂടെ വരുമ്പാളെ ഇഷ്യൂ വരുമ്പാളെ പിന്നെ അപ്പര മാസമായിമണ്ടി നിക്കണ്ടേ ഉണ്ടാണ് ഇപ്പൊ ഒരു ഇലക്ട്രിക് വണ്ടി വേണ്ടതെ
വാപ്പയോടന്ന് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് തിയതി കൊടുക്കൻ പറഞ്ഞപ്പോ എന്റെ വീട്ടിൻ്റെ അയാലോ ഇതൊക്കെ രണ്ട് മൂന്ന് വീടൊക്കെ പഞ്ചായത്ത് നിന്ന് പാസ്സായിട്ടുണ്ട്
ആ പഞ്ചായത്ത് അത്ര പിന്നെ വാപ്പ പിന്നെ ആ മേഖല താല്പര്യല്ല സ്വന്ത സക്ക് ഫുള് പേര വെക്കുന്ന പൈസ ഉണ്ടാകണം ആ ഒരു മെന്റാലിറ്റിയാണ് പഞ്ചായത്ത് കൊടുക്കാൻ പറഞ്ഞാല് കൊടുക്കുന്ന സാഹചര്യ ഇതേ കാണില്ലതാനും
ആഹ അല്ല നിങ്ങള് എത്ര മക്കള അപ്പോ
ഞാനി ഞാനും പിന്നെ ര മൂന്നഅനുജത്തികളും
ആഹ എത്ര പഠിച്ചണേ
ഓലൊക്കെ ഒത്തി ഒടുകി വസ്തി ഒത്തി പത്താംക്ലാസ് തീ അഞ്ചാം ക്ലാസ് ഇവലും അതി ഈ പഠിത്തമെല്ലാം പഠിക്കാന്നു സ്കൂളിൽ പോയിട്ടുണ്ടേ നല്ല ചിലവാണ് ഓരോ ഏറ്റവും വേണ്ടിയ ബേഗ് കൊട സാധനങ്ങള് ബുക്ക്
ഇപ്പൊ പയ ഇപ്പൊ പയെമാരിയലല്ലേ പൈസ ആണം പഠിച്ചാനും
ആഹ ഇപ്പോ പയെമാരിയല്ല എന്നെ ഈ ഒരു പത്താംക്ലാസ് പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ ചെറിയ വയസില് പോയും പത്താംക്ലാസ് കഴിഞ്ഞ പിന്നെ നല്ല നല്ല ചിലപ്പോ ഈ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നുണ്ടണ്ട് എന്നുള്ളത് ഭയങ്കര യാഥാർ അപ്പത് എല്ലാർക്കും ഉ
അപ്പൊ ഇപ്പ എനിിക്കെ എന്റെ സഹോദരന്റെ കുട്ടികള്ണ്ട് അവരെന്നെ നാലഞ്ച് കുട്ടികൾ അവർക്ക് എത്ര ചെലവാണ് ബ ബസ്സിന് എത് പൈസ കൊറേ വാണം പിന്നെ അവൻക്ക് എന്താ അവര്ക്ക് ഒരു വേറെ മോഡൽ ഹ് ആ സ്കൂളിലാണ് ചേർത്തിയത്. അയ് അവള് അവൾക്ക് വേണ്ടാത്ത സാധനങ്ങളില്ല ചെലപ്പോ അതും മു ഗോഡ സാധനാണെങ്കിലാണെങ്കിലും പണി കൊറവാണ്. പണിൻ്റെ പഴെന്റെ കൊറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട്. പിന്നെ അവട്ന്നും ഇവട്ന്നൊ കടം വാങ്ങീട്ടെക്കെയാ കുട്ടികൾക്ക് ഓരോന്നും വാങ്ങി കൊടുക്ക്ണത് കുട്ടികൾക്ക് പിന്നെ ഇപ്പത്തൊര് സംഭ ണ്ടല്ലോ ആ വേറെ പത്ത് മണിക്കൊര് ചായക്കടി കൊണ്ടോവാ പിന്നെ ഉച്ചക്ക് ഒന്ന് കൊണ്ടുപോകണം അതന്നൊക്കെ ഇപ്പം എത്ര കുട്ടിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം
അതെ അതെ അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ ഞമ്മൾ പറഞ്ഞുവരുന്നത് ഈ ഒരു പഠനാവശ്യത്തിനുള്ള ചെിലവന്നെ ഇപ്പം വളരെയധികം ബാരിച്ചൊണ്ടങ്കിൽ ഭയങ്കര അധികരിച്ചൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ആയതിനാൽ തന്നെ ഈ ഒരു മൂന്നും അനുഞ്ചത്തിയാളും കൂടെ നോക്കണം അ ഇട കൂടെ ഇന്റെ പഠ
അപ്പൊ അപ്പൊ ഉപ്പാന്റെ ഉപ്പാനെ പറഞ്ഞിട്ട് കാര്യല്ല കാരണം ഇന്റെ ഉപ്പാക്ക് വീടിന്റെ പണി തീർക്കണം പിന്നെ ഞങ്ങള കാര്യം നോക്കണം നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയില് നമ്മളെണ്ട് ചെറിയ പണിക്ക് പോവാ കല്യാണം പണിക്ക് പോവാണെങ്കിൽ ഉപ്പാക്കും ഒരു ഉപകാരൊക്കെ തന്റെ കാര്യത്തിൽ താൻ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ മറ്റേ അന്റെ കാര്യത്തിൽ ഉപ്പാനോട് ചോദിക്കേണ്ട ആവ്യശല്ലല്ലോ അനക്കന്നെ പണിക്കൊക്കെ പോയിട്ട് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല
അതന്നൊ ചെയ്യണത് ഞാനൻ ഇ്പ ഇങ്ങനെ കാറ്ററിങ് പോയി കഴിഞ്ഞാല് നമ്മള അല്ലാെ ചില ചിലവക്കെന്താക്കാം കഴഞ്ഞ പോ പിന്നെ നമ്മള ഇത്രയും വെുപ്പായിട്ട് പിന്ന ഇങ്ങൊ ഇങ്ങന പൈസ പറഞാല് അത് ഒരു ഇടങ്ങാറാണ് നമ്മുക്ക് ഇടങ്ങിയറ അതുകൊണ്ട് താന്നയാണ് നമ്മൾ ഈ പണിക്ക് പോകുന്നത് ചെറിയ ഒരു പൈസ ഇണ്ടാക്കികാണ്ട് ആ ഒരുത് കൂട്ടിച്ചാണ്ടൊക്കെ സാധനങ്ങള് വാങ്ങി ഇതാക്ക്ണത് അതിന്റ എട കൂടെ നമ്മള് ഇലക്ട്രി വണ്ടിക്ക് എടുത്ത് കഴിഞ്ഞൽ പിന്നെ അളവും കാരൊക്കെ ഒരു മാസം ഒരു നല്ല എമൗണ്ട് ത്ത് പാത്ത് പന്ത്രണ്ട് ഉറുപ്പിക ഒ അടവിന്റെ എമൗണ്ട് തന്ന വരുമ്പോ പിന്ന അത് ഒന്നൂ ഇടങ്ങറായിട്ട് തലവേദന ആയിട്ട് വാ
അല്ല അല്ലെങ്കിൽ അല്ലോടാ അല്ലെങ്കിൽ പിന്നെ സ്ഥിരം പണി എന്തങ്കിലും വേണം പിന്നെ നമുക്ക് സുക പൈസയൊക്കെ ഉണ്ടാക്കി ഇത് പിന്നെ ഞ്ഞ് അനക്ക് കല്യാണ പരിപാടി ഉണ്ടാവുള്ളു അതി പത്ത് അഞ്ഞൂറെ ആ പത്തെ അഞ്ഞൂറെ കിട്ടിട്ട് കാര്യല്ല അതന്റെ പഠിപ്പ പഠിപ്പൊ പഠിപ്പ് കജ്ജാദേ പോകാനും പറ്റൂല സ്ഥിരം പണിക്ക്
സ്ഥിരം പണിക്ക് നമുക്ക് പോകാൻ പറ്റൂല പഠിപ്പ് കയ്യണം
ആഹ്.
അതൊക്കെ തന്നെയാണ് വിഷയം അതോണ്ടാണ് ഇപ്പ എന്താക്കാത്തി.
ക്ലാസ് ക്ലാസ് പ സ്കൂൾ കോളേജ് ഭദ്ര
ഞാനിപ്പോ ഞാൻ പി ജി പി ഞാനിപ്പോ പി ജി ആണ്.
ആഹ്. അല്ല അല്ല അല്ല എന്നാപ്പ എനക്ക് ഇത് കാജ കഴി ട്ടാകെ ഇത് പഠിപ്പ് കഴിഞ്ഞിട്ട് പോയിക്കോള് എന്നാല്.
എങ്ങനെ കോളേജ് തൊടങ്ങല് ഏഹ് രാവിലെരി എട്ട് മണി എട്ടര ആവുമ്പോ കോളേജ് തൊടങ്ങും. പിന്നെ ഈ ഒരു നാല് മണി ആവുമ്പത്തേന് കോളേജ് കഴിയേം ചെയ്യും പിന്നെ നാലുമണിക്ക് പിന്നെ സം ബോണ്ട് അതായത് നമ്മ നാട്ടില് കുറേ ചെക്കന്മാരിണ്ട് കോളേജിൽ പോകുന്നു കോളേജ് കഞ്ഞ് വന്നിട്ട് എന്ത് അടുത്തുള്ള കടെല് ബേക്കറി പോയി നിക്ക
ആ അ അത അത അതെ അതെ ചോദിച്ചത് അങ്ങനെ എന്തേലും വല്ല നോക്കിക്കൂടെ ആൻക്ക് എന്ന. ചെറ എന്നാല് ചെറിയ അല്ല ചെറിയ പൈസ കറി കിട്ടും എന്നാലും എന്റെ അഹ് കാര്യങ്ങള് നടക്കൂലെ?
പ് അതല്ല ഞാ പറഞ്ഞു ഞാൻ പറഞ്ഞ നേരത്തെ ഏ എട്ട് കിലോമീറ്റർ ദൂര ഉണ്ട് കോളേജ് നിന്റെ വരേക്കും ഇപ്പൊ കോളേജും കഴിഞ്ഞ് ആ വൈന്നേരം ഞാനാണെ ബസിൽ തൂക്കി പിടിച്ചാണ് എത്തുമ്പോത്തിന് കാരണം ഇപ്പം ബസ്സില പോല ഇപ്പ വണ്ട ഇല്ലല്ലോ അരി പോകേറ കോളേജ് എന്ന് പറഞ്ഞൽ എല്ലാരും ഉണ്ടാവും അത്യാവശ്യം കുട്ടിക ഒന്നിച്ചിൽ വരുന്നത് ആ സമയത്ത് പറഞ്ഞാല് സീറ്റ് എന്തായാലും ഉണ്ടാവില്ല നമ്മള് തൂങ്ങി പിടിച്ചന്നെ വരണം തൂങ്ങി എന്തീറ്റന് കിട്ടൂല്ല നിന്നുകാണ്ട് വേറെ നമ്മളൊ ഒരു ബൈക്ക ആ ഉണ്ടോ നല്ല ഷി
ആ ശരി അപ്പൊ ഞാൻ അല്ല ബസിന്റെ അങ്ങോട്ട് നടന്ന് പോയാ
ആ ഇണ്ട് ഇണ്ട് ആ ഇണ്ട് അതിപ്പം ബസലെന്നെ നമ്മള് തൂങ്ങി പ്പിടി ആഹ ബസ് തന്നെ നമ്മിപ്പോ തൂങ്ങിപ്പിടിച്ച് ഒരു അരമണിക്കൂർ യാത്ര ചെയ് ടൗണിൽ അറങ്ങിയ പിന്ന ടൗണന്ന് ഒരു ഒന്നൊന്നര നടക്കാനുണ്ട് അതൊക്കെ നടന്നാണ്ട് വരെ എത്തി കുളിച്ചു നമ്മള ഒരു ബൈക്ക് ആയ ഒരു ശീ ബൈക്ക് ആയണ്ടോ പിന്നെ അതിനുശേഷ നമ്മൾ കടയിൽ പോയി അ രാത്രി ഓവർനൈറ്റ് പണിയെടുക്കാ പിറ്റേസം കോളേജിൽ പോകുമ്പോ ഇതിന് രാവിലെ കൊയങ്ങിണ്ടാവും
പിന്നെ പിന്നെ പിന്നെ പഠിച്ചാലും ഇതുണ്ടാവില്ല
അതെന്നെ പറഞ്ഞി ആ പഠിക്ക കാരണം ടൈംമട്ടില്ല നമക്ക് പിന്ന ഒന്നാമ രാത്രി നമു പണി പോല്നടക്കുല കാരണം അത്വശ്യ വർക്കും മസ്യും പ്രത്യകായിട്ട് ഒരുപാട് വർക്കുകൾ കാര്യങ്ങ പെന് നിൽക്കണണ്ട് ആ ഒരു കുറച്ചും കൂടെ വരരുന്നുണ്ടുണ്ട് നമുക്ക് ആ ഒരു സമയത്ത് പണി പോക എന്നത് നമു സാധ്യുള്ള കാര്യല്ല അതോടുകൂടാതെ തന്നെയാണ് ഞാന അപ്പൊ എല്ലാ മണിക്ക് പോയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാവണ്ടന്ന് വിചാരിച്ചത്
എന്നാലും എന്നാലും പല സംമ്മന്തിക്ക ഞങ്ങള് പഠിപ്പുമ്പോ എന്താ പണികളൊക്കെ മുന്നോട്ട് കൊണ്ടു പോകണ്ടല്ലോ ഇപ്പ
ആ അങ്ങന ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത്ഏതായാലും ഈ ഒരു വിഷയം ഒരുപാട് സംസാരിക്കുന്ന വിഷയമാണ് നമുക്ക് എന്തായാലും പിന്നെ ഒരു നേരിട്ട് കാണുമ്പോ ഇനി പറ്റി
ആ ആയിക്കോട്ടെ അല്ല താന് ഇന്ന് എന്ത് പോഞ്ഞ ആ
പിന്നട്ട
എന്ത കോളേജ് പോയിട്ടില്ല
ആഹ് കോളേജ പോയി ഇപ്പോ കോളേജില ആ ഇൊ ക്ലാസ ഒയ് വ് ആണ്
ആ ആപ്പ സമയം കിട്ടിയ കള ശല്ലേ
ഉം എന്നാ പിന്നെ കോളേജ് കഞ് വന്നിട്ട് വരന്ന് നമുക്ക് കാണേ അപ്പ എന്ത പറയാ ഓക്കെ
ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന എന്നാ ശരി